ഹലോ
ഹലോ ഹലോ ആഹ് കേൾക്ണ്ട് പ്പ കേൾക്ണ്ട് എന്തൊക്കെയാ വിശേഷം
ആഹ്
എന്തെക്കെ വിശേഷം കേൾക്ണില്ലേ കേൾക്കുന്നില്ല
കെൾക്ക്‌ണ് ണ്ട്
ആഹ് പ്പ കേൾക്ണ് ണ്ട് കൊള് അറ്റൻഡയ്തിട്ട് വേറെ അൽപ്പ സമയത്തിന് ശേഷം ആഹ് ഇപ്പ പ്പ കേൾക്ണ്ട് ഇപ്പ കറക്റ്റായിട്ട് കേൾക്ണ്ട് ഇപ്പ ശരിക് സുഖായിട്ട് പോണ് പെരുന്നാളായിട്ട് എങ്ങട്ടൊക്കെ പോയി ഇന്തൊക്കെ
ഓഹ് ഓഹ്
പെര്ന്നാളായിട്ട് പിന്നെ ഒരു പന്ത് മണി പന്ത്രണ്ടണിക്ക് ശ്യം
പന്ത് മണി പന്ത്രണ്ടണിക്ക്‌
പിന്നെ നാത്തുമാരോടക്കൊക്കെ പോയി അവിട്ന്ന് രാത്രി ത്തായംക ആ പിന്നെ വീട്ട്ലെത്തി പന്ത്ര ഏ രാ ത്രി ഒര് മരിമ്പിനേശൊക്കെയാ ഇന്റെ സ്വന്തം വീട്ട്ക്ക് പോകും
ഉം സ്വന്തം വീട്ടിലേക്കാരല്ലേ
ഓഹ് സ്വന്തം വീട്ടിലാണിപ്പോ
സ്വന്തം വീട്ട്ലാണിപ്പോ ഉം
ഞാന് കോഴി ബിരിയാണിം കോഴി പൊര്ച്ചതും പായസം അങ്ങനെ ഇണ്ടാക്കി ബീഫ് ഏഹ് ചിക്ക ഏഹ് പോത്ത് പിന്നെ പിന്നെ കിട്ടോല്ലോ അപ്പൊ അത് ട്ട് വാങ്ങിയിട്ട് ല്ലേയിരുന്നു ഉം കിട്ടീല്ലേ കിട്ടീല്ലേ ഇങ്ങക്കൊക്കെ അവ്ടെ എങ്ങനെ പള്ളികളിലായി ട്ട് അങ്ങനെ അതോ ഓരോ വ്യക്തികളായിട്ട് അങ്ങനെ അർ
പള്ളിന്റെ വക ഉണ്ട് വ്യക്തികളായിട്ട് അങ്ങനെയും ഉണ്ട്
ഏഹ് ഞങ്ങളിവിടെയൊക്കെ മഹൽ ഒന്നായിട്ട് ഒരു പള്ളി മഹല്ലത്തില് എല്ലാവരും അവിടെ കൊണ്ടോയി അങ്ങനെ കൊണ്ടോയി അർക്കാണ്
ഏഹ് ഏഹ് ഉം ഉം
ഇന്നലെ കിട്ടിയോ അതോ ഇന്നാ കിട്ടിയത് ഇന്നലെ ഇന്നലെ ഇന്നലെ ആഹ് ഞങ്ങക്കൊക്കെ ഇന്നാണ് പ പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോത്തിന് പിന്ത്രണ്ടണി ഒരു മണി ആഹ് നേരത്ത്. ആഹ് അങ്ങനെയാണല്ലേ എന്റെ വീട്ടിലൊ അങ്ങനെയാണ് ടോക്കൺ കൊടുത്ത് പോവാണ് ഇന്ന്ട്ട് നമ്മള് തന്നെ പോയി വാങ്ങിപ്പോരാ നമ്മളന്നെ പോയി വാ ആഹ് ആഹ് അങ്ങനെ തന്നെയാണ് അവിടൊക്കെ ഇവിടെ വീട്ട്ക്ക് എത്തിച്ചെന്നക്കാണ്
പോയി ഉം
പിന്നെ പറഞ്ഞാൽ ഞങ്ങള് രണ്ട് മ ഞങ്ങള് ഞങ്ങളെ മഹല്ലിലല്ലപ്പ ഞങ്ങള് ഞങ്ങള് ശരിക്ക് ക്ക് താമസം ഞങ്ങള് വേറൊരു മഹല്ലിലാണ് അപ്പ ഞങ്ങള മഹല് ആഹ് ആഹ് ആഹ് അപ്പം പിന്നെ ഇവിടെ ഇവിടെ മദ്രസിന്റെ കീഴിലായിട്ട് അങ്ങനെ അങ്ങനെ അറക്കും അതൊക്കെ ഇന്നലെ കിട്ടി അത് ഇന്നലെ കിട്ടി അതിപ്പോ ഇന്ന് ഫു ഡ് ഉണ്ടാക്കി അത് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നിപ്പം ഇതാക്കി എല്ലാം വെരട്ടി വെച്ചിട്ടുണ്ട് മോരും കാച്ചി മോര് മോര് കാച്ചല് അറിയില്ലേ ഇന്ന് അത് മതിന്ന് ഉം ആഹ് ആഹ് ആഹ് അതന്നെയാണ് ഇനി ആഹ് ആഹ് അതന്നെ പപ്പടം പൊരിക്കാണ്ട് ഓര് പള്ളിന്ന് ഇരിഞ്ഞത്തുമ്പോത്തന് മതിയല്ലാം വിജാരിച്ചിട്ട്
എല്ലാർക്കും ഇഷ്ടാ
എല്ലാർക്കും ഇഷ്ടാണോ മോരും കറി ആഹ് അതെ എല്ലാർക്കും ഇഷ്ടാ ഇന്ക്കും അതന്നെ ഇഷ്ടം ഇന്ക്ക് ബിരിയാണി നെയ്ച്ചോറ് അതിനോടൊന്നും ഇന്ക്ക് താല്പര്യല്ല
താല്പര്യല്ല ഉം ഉം
ഇന്ക് ഇത് മോരും ഇറച്ചി അതും അല്ലെങ്കിൽ തേങ്ങാച്ചോറ് പരിപ്പ് കറി പോത്ത് വരട്ട് അതൊക്കെയാണ് എന്ക്കിഷ്ടം
ആഹ്
പിന്നെന്തൊക്കെയ എന്തെ ഇന്നലെ ഫുഡ്‌ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങള്
ഇന്നലെ മന്തിണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായി ക്കിനി രണ്ടെണ്ണം ഉണ്ടാക്കും ഇങ്ങള്
ആഹ്
പിന്നെ പായസം ജ്യൂസ്
ജ്യൂസ് ജ്യൂസ്‌ ലെ തറവാട്ടിലാണ് ഞാൻ തറവാട്ടിലാണ് അവിടുന്ന് ഇണ്ടാവല് ആഹ് അങ്ങനെയണല്ലേ അതിൻ്റെ രസം വേറെ തന്നെയാണ് എനിക്ക് പിന്നെ നാത്തൂമാരുള്ളൂ നാത്തൂന്മാരുള്ളൂ ഇളച്ചി മൂത്തച്ചിയാള് ആഹ് ആഹ് ഇന്ക്ക് നല്ല ആഗ്രഹാണ് ഇല്ലച്ചിയളും മൂത്തച്ചിയാളും വാണം വാ അത് ഞാനും ഇന്റെ വീട്ടില് അങ്ങനെ ഒന്നായി മാറി ഇവിടെ വന്നപ്പോഴും ഇവിടെ ഒന്നായി ആര് പിന്നെ കിട്ടിയ നാത്തൂന്മാർ ഉഷാറാട്ടോ അവര് നല്ല സ് ഇതാണ് നല്ല നമുക്ക് അപ്പ എല്ലാത്തിനും കൂടല്ലഞ്ഞ് മാപ്പൾ മാപ്പള്ന്റെ പെങ്ങന്മാരായാലും അങ്ങനെന്നെ ആങ്ങളാര വൈഫ്‌ പെണ്ണ്ങ്ങളും അങ്ങനെന്നെ ഓലൊക്കെ ഉഷാറാ അതോണ്ട് പിന്നെ കൊറെയൊക്കെ അങ്ങനെണ്ട് അറിയാതെ പോവും ഏഹ് ഉം എന്നാലും എന്തെങ്കിലുക്കെ ഇപ്പം ഇവിടെ ഇപ്പൊള്ളു ഇമ്മ മരിച്ചു പോയി ട്ട്ട്ട് അപ്പം പോ ഇപ്പാനെ ഒറ്റക്കാകീട്ട് ഇപ്പറെ വെറെറ്റേ കല്യാണം കഴിച്ചിട്ടു ആഹ് ഇന്നാലും അങ്ങനെ ഇമ്മാക്ക് സുഖല്ലാതെ അയ്ക്കാണ്ട് പിന്നെ അങ്ങനെ ഓല് അങ്ങനെ ഒറ്റക്ക് നി ഇന്ന് അവര് രണ്ടീസൊക്കെ ഒരീസൊക്കെ ഇങ്ങനെ പോകും തോനെ പോയിക്കാൻ പ റ്റുലാ അങ്ങനെ ഇന്റെ വീട്ടിലാണെങ്കി ഞാൻ ഒറ്റന്നൊള്ളൂ അപ്പൊ ഇമ്മ അങ്ങനെ പറിം ഒന്നേ വരാ ഒള്ളൂ ജ്ജ് വെരൂല പർഞ്ഞാണ്ട് ഇമ്മങ്ങനെ പരാതി പറിം
അഹ് അഹ് ആഹ് സത്യന്നെ നമ്മളെട്ട് നമ്മളെ കാത്ത്ക്കല്
ഞാപ്പം ഇന്നലെ ഇന്നലെ പോണംന്ന് ചാരിച്ച് അപ്പോ ഇവരോക്കെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പോവാ പിന്നെ രാത്രിയായി പിന്നെ പോവാൻ പറ്റീല പിന്നെ ഇന്ന് ഫുഡ് ഭക്ഷണം ഇണ്ടാക്കി വെക്കാതെ ഭക്ഷണം ഒന്നും ഇണ്ടാക്കി വെക്കാതെ അപ്പ നമുക്ക് പോകാനും പറ്റൂലല്ലോ അപ്പഞ് ഉച്ചൻ്റെ ശേഷം ഇമ്മാന്റെ അടുത്ത് കൂടി പോയി പോരും വേണം വിജാരിച്ച് ഇങ്ങനെ നിക്കാണ്
അഹ് അഹ് ആഹ് ഭക്ഷണം കഴിച്ചേന് ശേഷം
ആഹ് ഭക്ഷണൊക്കെ ഓൽക്ക് രാത്രിക്കൊക്കും കൂടി ഇല്ലത് ഇണ്ടാക്കിച്ചിട്ട് ഇണ്ടാക്കി ആഹ് കണ്ട് ഇണ്ടാക്കിട്ട്ണ്ട് അങ്ങനെ പോവാ മോര് കറി ഉം ആഹ് അങ്ങനെ പോവാൻ ഉം അത് പറ്റൂല ഇപ്പണ്ടാവുമ്പളെ
ആഹാ ഞങ്ങള് പിന്നെ നാത്തുമാരോട്ക്കൊക്കെ പോവും വീട്ടില് ഉമ്മി വീട്ടില് ഉമ്മീം പ്പി ണ്ടാവുമ്പോ പിന്നെ ആരെങ്കി വന്നാല് എന്തെങ്കിലും കൊടുക്കാനും റിസീവ് ചെയാനെക്കെ ഓല് ഇണ്ടാവുല്ലോ? ഞമ്മളാവശ്യല്ല
ആഹ് ഉം ഉം
ത് കൊഴപൊന്നുല്ല രസണ്ടാക്കിയിരുന്നു
പായസം ഞാന് സെമിയം പായസെരുന്നു അഹ് ഇന്റെത് ഇപ്രാവശ്യം എന്ത് എന്താ സംഭവിച്ചെ ച്ചറീല ഇന്റെ പായസത്തിന് നാത്തുമാര് ക്കെ വന്നാല് എന്തെല്ലാം രസണ്ടായിരിന്ന് ഇന്ന് അഹ് ഞാൻ സ്റ്റീലിന്റെ ചെമ്പിലാണ് ഇണ്ടാ കിയത അതുകൊണ്ടോ എന്താ ഇൻക്കറീല പായസം ഒരു രസം കിട്ടീല കേട്ന്നിട്ടില്ല ഏഹ് കേട്ന്ന് ക്കെല്ല ഞാൻ പായസം ഇണ്ടാക്കിയാല് ഒരു പ്രത്യേക രസാണ്റിയും ഓലൊക്കെ ക്ക് നമ്മള് പ്പേത്ണ്ടാക്കിയാലും നമ്മക്ക് അങ്ങനെന്നെല്ലേ ആഹ് രസം ഉം ആഹ് രസം കിട്ടിട്ടില്ല. എന്തെ അറിയില്ല ഉം അയ്ഞ് ഇൻക്കൊണ് സബുനരി പറിണെ ആ സാധനം അത് കോർച്ച് കൂടിയോ ന്നെരു സം പക്ഷെ അങ്ങനെ ആകുമ്പോ അതോന്ന് ആഹ് അത് അതാണോന്ന് ഇൻക്കൊരു സംശയണ്ട് ഞാന് പിന്നെ ഇഞഹ് ര രണ്ട് പ്രാവിശ്യം ത്തിനായിട്ട് ഇട്ത്തക്കാനുല്ല അങ്ങനെ എന്തോ ആയ്ലും വിസ് ഇത് അയില് അഹ് പറ്റിയതാണെന്ന് എനിക്ക് തോന്ന്ണത്
അഹ് ഇവടെ ഞങ്ങള് എത്തിയപ്പോത്തിന് ഇമ്മച്ചീന്റെ പുളിപ്പ് പോയി ഉമ്മച്ചിക് ഭയങ്കര എടുങേറായി മാറ്റി വെച്ചില ഐക്കന്നെ കയ്ലിട്ടാണ് വീ
ആഹ് ആഹ് എന്റെ ക ഒന്നും പറ്റിയിട്ടില്ലട്ടോ ഞാൻ ഇന്നലെന്നെ പിന്നെ ഫി ഫ്രി ഫ്രിഡ്ജ്ക്ക് ഇട്ത്ത് വെച്ചക്കാണ് ഇന്ന് ഇതൊക്കെ തിരക്കൊകെ ഒഴിഞ്ഞിട്ട് വേണെങ്കിൽ കുട്ടികൾക്ക് ഇതാക്കണെങ്കിലൊക്കെ അങ്ങനെ വിജാരിച്ചാണ്ട് അങ്ങനെ ആഹ് എന്നിട്ട് ചൂടാക്കരുത് ചൂടാക്കാതെ കഴിക്കണം ആഹ് ആഹ് ഐസ് നമ്മള ഐസ് ഐസ് കഴി ക്കും പോലെ ഞാനും അയ്ൻ്റെ ആളാണ് ഞാൻ ചൂടാക്കുല
അമ്മളെ കാവ കേട്ട്ണോ കുലാബി
ആഹ് കുലാവി ആഹ് ആഹ് അതൊക്കെ അതൊക്കെ നല്ല ടെസ്റ്റ് അത് പറയാണ്ടോ അതൊക്കെ അങ്ങനെ ആക്കിയാ നല്ല ഈ ശർക്കര മുട്ടായി അതും തണ് ത്ത്ട്ട് അങ്ങനെ കഴിക്ക ആഹ് ഞാനൊക്കെ ഇൻക്ക് കിട്ടിയാ ഇപ്പം നേരെ ഫീസർല് ഒന്നും ഇല്ലെങ്കി പ്ലേറ്റിലാക്കിയിട്ട് അയിക്കാൻ വെക്കും എന്ന്ട്ട് എടുത്ത് കഴിക്കും അപ്പോ വേം തണുക്കല്ലോ ഇൻക്ക് അതിനോടൊക്കെ താല്പര്യം പക്ഷെ ഐസ് അങ്ങൻ ത്തെനോടൊന്നും ഇഷ്ടല്ലാ ട്ടോ
ഏഹ്
ഉം
ഞാൻ തൺപ്പ്ള്ള ഐസ് ഐസക്രീം ഔ ഒക്ക എടുത്തിരുന് പാകത്തിന് എല്ലാരും എട് ത്തീര്ന്ന് ഇവളും ഞാനും
രണ്ട് പെരുന്നാക്കും എടുത്ത് ണ് അങ്ങനെ ആവുമ്പോ രസാണ് ഞങ്ങളും എടുത്ത് ന്ട്ടോ പിന്ന മ്മ് ഞാനും വെല്യ പാർട്ടി വെയർ ആയിട്ട് എടുത്തില നമ്മൾ എപ്പളും മ്മ് മ്മ് ആഹ് ആഹ് അതന്നെ നല്ലരു അല്ലൊരു ചെലവാ ആഹ് അത് നല്ലൊരു ചെലവ് വരാണ് നിനക്ക് പിന്ന മക്കള് മ്മ്
അങ്ങന
പിന്നെ എന്തൊക്യാ ആരൊക്കെയുണ്ട് ജേഷ്ഠത്തിൻമാരോ അനിയത്തിൻമാരോ അനിയത്തിമാരോ ആരോക്കെയള്ളെ വീട്ടില് ഞാനാണ് വെല്യാ കുട്ടി ആഹ്
പിന്ന രണ്ട് അനിയന്മാര് ണ്ട് രണ്ട് അനിയത്തിയാള് ണ്ട് ഇൻക്ക് രണ്ടാളാണ്
ആഹ്
അങ്ങനെ ഞാൻ ന്നെ പറഞ് ന്റെ ന്റെ ആഹ് മോളും മോന് ഒരു മോളൂസ് ന്റെ ന്നെ കല്യാണം കഴിഞ്ഞിട്ടോള്ളു
ആഹ്
ഞാൻ പിന്നെ താത്താടെ ഒന്നും വരാൻ കാത്ത് നീല്ല അവര് ടെ വീട്ട്ക്കൊക്കെ ഞാൻ പോയിരുന്നു അപ്പൊ പിന്നെ അവരോക്കപത്ത് പത്തര പയനന്നോണി ക്കാവും വരണങ്കില്
ഒക്കപ്പോയി യൂട്യൂബില് എങ്ങട്ടേ നോക്കിയാൽ അയിനെ കുറിച്ചാണല്ലോ ഓള ഓള നാത്തൂൻ വന്നെങ്കിലല്ലേ ഇന്റെ നാത്തൂൻ പോവാൻ പറ്റുള്ളൂ ഇന്റെ നാത്തൂൻ വന്നെങ്കിലല്ലേ ഓള അങ്ങനെ ഇങ്ങട്ട് അതൊക്കരു രസാ സംഭവത്തില് അതൊക്കെ ഇതന്നെണ് നമ്മള അല്ലാത്ത ഒന്ന് കൂട മ്മളെ വീട്ട് ക്ക് പോകാന് ഞാനൊ ഇക്ക് ഇബ്ട അങ്ങനെയിനി ട്ടോ ആദ്യം പിറ്റ് അന്നൊക്കെ ഇൻക്ക് പോകാൻ പറ്റീനി ഇമ്മിയൊ ക്കണ്ട എന്നാലും വല് വന്നിട്ട് പിറ്റിയെന്നെ ഞാൻ പോഒള്ളൂ അതാണ് ഇപ്പ മ്മ പറഞ്ഞതെ അനക്ക് കല്യാണം കഴിച്ചന്നേ അങ്ങനെ കാട്ടിഇജ്ജ് ഇപ്പളും അങ്ങനെ ന്നെയാണ് കാണ്ട് മ്മ ഇങ്ങനെ ൻ്റെപ്പറ്റാ ഇല്ലാണും ഉപ്പ ഞങ്ങളെ ചെറുപ്പത്തിൽ മരിച്ചിട്ട്ണ്ട് അപ്പം മ്മ ഇങ്ങനെ പറയും പിന്നെ അങ്ങനെ മക്കള് ചെറുതാവുമ്പോ നമ്മക്ക് ഓല കിട്ടൂട്ടോ വലിയതായാ ഓല് ഓലെ ചങ്ങ ഓല് ഒലെ ചെങ്ങായിമാരും പ്പ ഇന്ന് വയനാട്ട് ക്ക് പോയിന് മോന്
ആഹ്
അങ്ങട്ട് പോയെക്കാ ബൈക്കിലാ പോയത് ഞ ഇൻക് പേടിയാണ്ട് വല്യോ മ്മ് ഏതായാലും നേരം വെളുത്തിട്ടാണ് പോയത് എട്ട് മണിയൊക്കെ ആയരെ മറ്റെ അഞ്ച് മണി നോക്കെ പറഞ്ഞിരുന്നു അതാലു അയിനൊന്നും പോയില്ല നേരം വെൾത്തിട്ട് എട്ട് മണിആയരെ പോയത്
ഉം ഉം
അതൊരു വെറുതൊരു ആഹ് വെറുതരു ആ കണ്ട സ്ഥലങ്ങളാണ് ആഹ്ആഹ് ചെങ്ങായിമാര് കൂടെ ഓലെ നാട്ടിലെ ചെങ്ങായിമാര ബൈക്ക് എടുത്തിട്ട് പോയക്ക ഊട്ടി പോയിന അങ്ങനെ ബൈക്ക് ടുത്തിട്ട് നമ്മക്ക് ഓൽക്ക് പ്പം ന മ്മള അവസ്ഥ മനസ്സിലാവൂലല്ലോ മ്മള അമ്മള ആ ഞമ്മളെ മനസ് ന്റെ ഉള്ളിൽ എന്താണ് ന്നുള്ളത് ഓൽക്കറിയാൻ കയ്യോ ഓൽക്ക് എന്താ അങ്ങട്ട് പോണം കൊറേ കളിക്കണം കൊറെ ചിരി ക്കണം കൊറെ കഴിക്കണം ന്ന് റ്ഞ്ഞാണ്ട് അങ്ങനെയല്ലേ പ്പം ഓലെ മനസ്സ്
ഉ ഉം ഉം ഉം അങ്ങനെ
ന്നാ ശരി കൊറച്ചയ്ഞ്ഞിട്ട് വിളിക്കട്ടോ